ആഹ്
ആഹ് നമസ്കാരം എ ണ്ട്റാ എന്നണ്ട് വിശേഷങ്ങളൊക്കെ ചായകുടിയൊക്കെ കഴിഞ്ഞോ റ്റീ ടൈമാ
ചായ കുടിക്കാവുന്നുള്ളുള്ളു മോൻ ആ മൂന്ന് മണി എങ്ങനെ
എന്നാ ഭക്ഷണത്തിനുണ്ടാക്കിയേക്കുന്നേ
ഞാൻ ഇവിടെ പണിസലത്തല്ലേ ഇപ്പൊന്നും കഴിയൂല്ല ഞാനഞ്ച് അഞ്ചുമണിയക്കാവു ഇറങ്ങാന് അപ്പ പിന്നെ അപ്പൊ പിന്നെ വീട്ടില എന്താ ള്ള്ച്ചാൽ അത് കഴിച്ച്തിന്നു
മക്കളെന്നാ പറയുന്നു
മക്കളൊക്കെ അങ്ങനെ പോകുന്ന അത്തന്നെ ഒരു കൊഴപ്പല്ലാതെ പോകുന്നു
ഉം ഉം
പിന്നെന്താ കല്യാണത്തിനൊക്കെ പോവലില്ലേ
കല്യാണത്തിന് പോക്ക് കൊറ
കൊറവാല്ലേ ഇപ്പയ്ന് കല്യാണൊന്നും കൊ ഉണ്ടാവില്ലല്ലോ മ മഴയായ
ഇപ് ഓഫ് സീസൺ അല്ലേ ഓഫ് സ കല്യാണത്തിന്റെ സീസൺ അല്ലല്ലോ ഉം അതുകൊണ്ട് കല്യാണങ്ങളൊക്കെ കൊർവാണ് ഇല്ലില്ല കൊറവാണ് കല്യാണം
പക്ഷെ ഞങ്ങള ഇടൊക്കെണ്ട് കൊറേ കല്യാണണ്ട് ഇപ്പളൊക്കെ
ഈ കർക്കട മാസം കഴിയുമ്പോ ചിങ്ങമാസം ആവണേ
ആഹ് അത് വേറെ ഇത്ണ്ടാവ് ല്ലല്ലേ ടൈമ് സമയം ആഹ് ഇപ്പ മാസം തൊന്നും നോക്കൂല
അത് ശരിയാ ഇപ്പൊ ഒരു നോട്ടോ ഇല്ല അതും
ആദ്യൊക്കെ ഞാ ആദ്യൊക്കെ ഞായ ഞായറാഴ്ചേനു കല്യാണം ഇപ്പ ഞാറാഴ്ച കല്യാണല്ല
ഇപ്പൊ ഞാറാഴ്ച കല്യാണം ഇല്ല ശരിയാണ് നേരത്തെക്കെ ഞാറാഴ്ച കല്യാണം വെച്ച് കഴിഞ്ഞാ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അല്ലെ നല്ല രസവാ ഞായറാഴ്ച പോകാനും പറ്റും ഹലോ കേക്കുന്നുണ്ടോ ഞാറാഴ്ചയേ കല്യാണത്തിനൊക്കെ പോകാനും പറ്റും നമുക്കൊക്കെ കേക്ക്ന്ന്ണ്ടോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ
പൊത്ത് ഇത്പ്പോ ഇപ്പലാരും
ആഹ് എട ദിവസാ കല്ല്യാണം വയ്ക്കുന്നെ
പറ്റും ഉം
റേഞ്ച് ല്ലാ റേഞ്ച് റേഞ്ച് എടക്കടക്ക് കട്ടായി പോകുന്നുണ്ട്
കേക്ക്ണ്ട് പർഞ്ഞോ പർ
ആഹ് കേക്കുന്നുണ്ട് ഞാനും അത ഞാൻ പർഞ്ഞ അവർക്ക്ത് ഈ കല്യാണങ്ങൾ വെക്കുമ്പളേ അവർക്കും ഒരു ദിവസം നോക്കിട്ടല്ലേ വെക്കുന്നേ കേക്കാൻ പറ്റുന്നുണ്ടോ കല്യാണമേ അവര് ഞായറാഴ്ച വെച്ചാല് ആഹ് ആഹ് ഞാറഴ്ച ദിവസം വച്ചാലേ നമുക്ക് ഒന്ന് കൂടാൻ പറ്റൊള്ളൂ ഇപ്പൊ തെരക്കല്ലേ എല്ലാർക്കും
കേക്കുന്നുണ്ട് പറഞ്ഞോ
കേക്കാൻ പറ്റുന്നുണ്ടോ ഉം ഇന്നന്നസ് എന്തെലും ചായക്ക് എന്തെലും സ്പെഷ്യലായിട്ട് എന്തെലും വാങ്ങി വാങ്ങിച്ച് കഴിച്ചോ ചായക്ക് എന്തെലും സ്പെഷ്യല് വാങ്ങിച്ചു കഴിച്ചോന്ന് ഓഫീസി ഇര്ന്ന് ഹലോ ഹലോ
ആഹ്
ആ റേഞ്ച് നല്ല വിഷയാ ഞാനിവിടുന്ന് പറഞ്ഞ ഒരു മണിക്കുറഴിയുമ്പം താൻ അവിടുന്ന് മൂളും താന് അവിടുന്ന് മൂളി കഴിയുമ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ റിപ്ലൈ തരും അങ്ങനെയല്ലേ ശരിയല്ലേ
കേക്കുന്നുണ്ട് പറഞ്ഞോ കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ട് ആഹ് കുഴപ്പമില്ല കേൾക്കുന്നുണ്ട് അത്ര അങ്ങോട്ട് വ്യക്തത വരുന്നില്ല ഇടക്ക് കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട് അങ്ങനെയാ പറയുന്നേ ഊന്ന്
ആ അതാണ് ഈ പണിക്കൊക്ക പോവണ ആരൊക്കെ എല്ലാ എല്ലാരും തിങ്കളാഴ്ചന്ന് പണിക്ക് പോണോരല്ലോ ല്ലല്ലേ ആഹ് ആഹ് അതന്നെ റേഞ്ച്